ലോ
കേൾക്ണില്ലേ ഇൻക്ക് കേട്ടിര്നു
ങ്ഹ് ഇന്റമ്മേ ഇൻക്ക് ഇൻക്ക് അവിടന്ന് പറയണ ഒന്നും കേക്ണ്ടായില്ല
ഏഹ് ഒം ഹ് ഹ് ഹ് ഒന്നും കേട്ട്ല്ലേ നേരത്തെ പറഞ്ഞൊന്നും കേട്ട്ല്ലേ
അതൊക്കെ കേട്ട് പിന്നെ ആഹ് അത് കഴിഞ്ഞഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഹലോ പറയ്ണ്ടായില്ലേ അപ്പം ഒന്നും കേക്ണ്ടായില്ല ഉം
അതല്ലെങ്കിലും ഈ കൊളെയ്യിം മ്ബോല്ലേ പ്രശ്നാണ് ഉം ഇങ്ങള്പ്പെവിടെ പറഞ്ഞ്ഞിനങ്ങട്ട് ആ മുഠായ്യിന്റെ കഥേണ് പറഞ്ഞീനു ഞാൻ പറഞ്ഞതേ ഒരു എന്താ ഒരു ചെറിയ കുഴിയപ്പം പോലെല്ലേനോ
ആ കുയപ്പം പോലെഞ്ഞാ ചെ ചെ ചെറുതല്ലേ കുഞ്ഞു മുട്ടല്ലത്
ആഹ് വളരെ ചെറുത്
ആഹ് ഒരു വേറൊരു ഒരു ബ്രൗൺ കളർ ആയിട്ടാ
ആഹ് ബ്രൗൺക്ക് രസല്ലേനു
ആഹ്
അതുപോലെ ആഹ് അതേപോലെ സ്പൂണില് ഇല്ലേ സ്പൂണില്
ല്ല
ഏഹ്
കേക്കുന്നില്ലേ ഇപ്പൊ ആ മിഠായൊന്നുല്ല
ഇല്ല പിന്നെ സ്പൂണില് ഇണ്ടാവൂലേ ഒരു വെള്ള സ്പൂണ് പ്ലാസ് ചിക്കനിട്ട് എന്താമ പല ആഹ് നല്ല രസല്ലേന് അത്
ആഹ് അതെ
ഉം നല്ല രസം പിന്നെ പിന്നെ വേറൊന്ന് ഓർമ്മണ്ടോ ഒരു ഒരു രൂപേ ന്റെ ഒരു പുളിങ്ങ കറുത്ത പുളിങ്ങ
ആഹ് അത് മറ്റേ ഒരു പറയ്
ക്ഷെ രസല്ല പക്ഷെ എന്താ വച്ചാല് ആ ഒരു പേക്കിങ്ങേ പിന്നെ ഇത് ഈ അച്ചാറിന്റെ പൊടി
ആഹ് അച്ചാറ്പ്പൊടി അത് നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞാലും കവർ അങ്ങനെ ചവയ്ക്കും ഞാനും
ആഹ് ഹ് ഹ് അതൊ അതൊക്കെ ഇങ്ങനെ കൈ കിട്ടിട്ട് വേറെ വിറ്റ് എന്താ വെച്ചാല് ഈ സാധനം വാങ്ങിക്കൂട്ടാ അതെന്താ ഇ ഇരുപത്തഞ്ച് പൈസ അൻ പൈസ അങ്ങനൊക്കെല്ലേ ഒന്നിന് ഉള്ളൂ എന്നിട്ട് ന്നിട്ട് ഈ സാധനം എന്താക്കും വാങ്ങിച്ചിട്ട് എല്ലാർക്കും പൊട്ടിച്ചിട്ട് കൈയ്യീക് ട്ട് കൊടുക്കൂലേ
ആഹ് ആഹ് ഔ അതൊന്നും വീകേല്ല എന്നാല അത് കുറച്ച് ധികം വീണാലൊക്കെ നമ്മള് പിശ്ക്കീട്ടാ കൊട്ക്ക ആഹ് പിശ്ക്കി പിശ്ക്കി ക്കെ കൊടുക്കും ഇപ്പൊ ഞങ്ങളെ കൂടെണ്ടായിരുന്നു ചില കുട്ടികൾ ട്ടോ നമ്മളെ മുട്ടായി നമ്മള് ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് പിന്നെ അവര് റയും ഞങ്ങള് വീട്ടിലെത്തിട്ടാ കഴിക്കണേ റഞ്ഞ് പാടും ച്ചോനെ അപ്പൊ ഞമ്മക്ക് വേറൊരു ഫീലാ ആഹ് അപ്പൊ ഞങ്ങളത് അതൊക്കെ പറയും ഇപ്പൊ വിളിക്കുമ്പോ ഈ ഇന്നെ മുട്ടായി തരാതെ പറ്റിച്ചോളാണ്ന്നൊക്കെ പറയും
ആ ആഹ് അല്ലേ ഞമ്മള് എന്തൊക്കും അറിയോ എല്ലാരും വേറെ വേറെ വാങ്ങും എന്ന അതെല്ലാർക്കും തിന്നാലൊ വിചാരിച്ച് ചില തരൂല്യാ ആഹ്
തരൂല പക്ഷെ രസേന്ന് അതേപോലെ അന്ന് ഇങ്ങനെ ബാലഭൂമി ബാലരമ അതൊക്കെ ഉണ്ടല്ലോ കഥാബുക്ക് അപ്പം അത് ഞങ്ങ നമ്മള് ഫസ്റ്റ ലക്കം ഇങ്ങനെ അന്ന് രണ്ട് രൂപഒക്കെ ഉള്ളൂ അപ്പൊ ഫസ്റ്റ്ലെ ലക്കം ഫസ്റ്റിൽ കൊണ്ടുവരുന്നോര് അത് വായിക്കാൻ കൊട്ക്കും അപ്പൊ വായിക്കാൻ കൊടുക്കുമ്പോ പൈസ തരും ഇന്നിട്ട് നമ്മൾ മുട്ടായി വാങ്ങാന് അങ്ങനെന്ന് അൻപത് പൈസ ഒരു വായക്കാന് ഒരു പ്രാശ്യം വായി കാൻ അൻപത് രൂപ അല്ല അമ്പത് പൈസ
ഉം പിന്നെ വേറെ വേറെ വിറ്റ്ണ്ട് അ അപ്പൊ കിട്ടൂലേ പൈസ വേറെ സംഭവം എന്താ അറിയോ ആരാ പൈസ കൊണ്ടര്ണ്ണ് ഓലെ പിന്നാലെ പോവും മുട്ടായി വാങ്ങാന് ഇല്ലേ ഇന്നാ നമ്മക്കും തെരും ആഹ ഇന്നാ നമ്മക്കും തരും
പൈസ ആയിരുന്നുട്ടാ അന്ന് ഇപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെണ്ട് ഇപ്പ മുട്ടായിക്കൊന്നും അയിന് നമ്മൾ മക്കൾക്ക് പൈസ കൊടുത്തയക്കലില്ല ഏഹ് പാടില്ല അതെ ഇപ്പൊ അങ്ങനെ ഇനിക്കോന്ന്ണ് അത്ര കടകളും ഇല്ല അന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് സ്കൂളിന്റെ അവിടെക്ക അത്യാശ്യം നല്ലോണ്ണം കടകളൊക്കെ ഉണ്ടായിരുന്നു
ആ രണ്ട് മൂന്ന് കടകൾ ഉണ്ടാവും മിഠായി മാത്രം ഇണ്ടായികാണ്ട് അയിന്നെനെ ഒരു വരു മാനം ഓൽക്ക്ണ്ടാക്കും
ആഹ ഇപ്പൊ ഞാനൊക്കെന്ന് പറഞ്ഞാ ഞാനീ പറഞ്ഞില്ലേ കുരുത്തക്കേടാണ്ന്ന് അപ്പോൾ ഞാൻ ഈ മറ്റേ നമ്മൾ അപ്പ അന്ന് ഇപ്പ ഗൾഫിലാ അപ്പം എന്താ പറയാ ഈ കടേന്ന് നമ്മൾ സ്ഥിരമായിട്ടൊരു കടേന്ന് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാ ചെ ചെയ്യാ അപ്പൊ ഞാൻ ആ കടേന്ന് എന്ത് ചെയ്യും നമുക്ക് അവർക്ക്റിയാ നമ്മള് വരുമ്പോ ഞാനും താത്തയാ സാധനങ്ങൾ വാങ്ങാൻ പോവാ ഇന്നിട്ട് ഓട്ടോലിങ്ങട്ട് കൊണ്ടുവരും അപ്പം ഞാനാ അവിട്ന്ന് ഇങ്ങനെ വാങ്ങി വാങ്ങി വാങ്ങി പിന്നെ ഇവര് വില്ലോക്കുമ്പളാണ് ഇബൽ ക്ക് വീട്ടിൽ പിടിക്കാ അപ്പം നല്ലോണ്ണം അടി കിട്ടും
ഏഹ് അവിടെ പോയി വാങ്ങിക്കും ലെ
ആ സ്കൂളിട്ട് വരുമ്പോ ഞാന് ആരോടും പറയാതെ മിണ്ടാതെ അവിടെ പോയി വാങ്ങിച്ച് തിന്ന് മൊകം ഒക്കെ തോത്തി വീട്ട് പോവും പിന്നെ ഇവര് കുറേ കഴിഞ്ഞിട്ട് നമ്മള് പൈസ വരുമ്പളാണ് ഇപ്പോൾ എന്താ പറയ ഇപ്പ പൈസ അയക്കുമ്പഴ് അങ്ങനെ കൊടുക്കാ ചെയ്യാ ഒരുമിച്ച് കൊടുക്കേരിക്കും ചെയ്യ അപ്പൊ നോ ക്കുമ്പോ ഇവര് വിചാരിച്ച ബില്ല് അല്ല ഉമ്മാക്ക് പറഞ്ഞാല് എല്ലാത്തിനും അവർ കാരണം അവർക്ക് ക്ക് പറഞാല് എല്ലാത്തിനും കണക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വെരും അങ്ങനെ ചെലവാക്കണൊ ക്ക അങ്ങനെ ആയിരിക്കും അപ്പം ഇവ ഇത് എയ്തി വെക്കും ഇപ്പഴും ഇണ്ട് ട്ടാ ആ ബുക്ക് അതിലിങ്ങനെ എഴുതി വെക്കും ചെലവുകൾ മൊ വെക്കും അതില് ഇത് ആ ചെലവ് നോക്കുമ്പോ ഇതും അതും നല്ല വ്യത്യാസായ്രിക്കും ആഹ് അപ്പൊ നോക്കുമ്പോ ഞ അപ്പളാണ് ഇവള് മുട്ടായി വാങ്ങി വാങ്ങുന്നറിണ് ഇനി വന്ന് ഇവള് വന്നാ ഒന്നും കൊടുക്കരുത് ന്നൊക്കെ പറയും അങ്ങനെയൊക്കെ കൊറേ
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തില്ലേ ഇനിക്ക് അങ്ങനൊക്കെ ചെയ്യാൻ പേടിയേന്നു ട്ടോ
ആ ക്ഷെ ഞാനോ ഞാൻ ആ ചെറുപ്പത്തിൽ ഭയങ്കര കുരുത്തക്കേടേരുന്നു പിന്നെ ഞാനൊരു പ പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഞാൻ ഇങ്ങനെ വളവളാന്നടിച്ചിരിക്കും പക്ഷെ പ്ലസ് വണ് പ്ലസ് ടു എത്തിപ്പ ഞാൻ ഭയങ്കര ഇൻറ്രോവേർട്ടായി ഉം ഭയങ്കര സൈലന്റെന് എനിക്ക് പഠിക്കണം പഠിക്കണം അങ്ങനെ മാത്രം ചിന്ത ഞാനാണെങ്കിൽ ഉത്തര ഇന്റ ടുത്തിരുന്നാല ആർക്ക് പറഞ്ഞു കൊടു കൂല്യ ഞാ ച്ച്കിട്ടിയില്ലറയും ആർക്കും പറഞ്ഞ കൊടുക്കൂല ഇന്നെ ഇഷ്ടന്നല്ല ആർക്കും എന്നിട്ട് മാർക്ക് വരുമ്പോ ക്ക് ഞാനിങ്ങനെസൊലാത്ചൊല്ലിങ്ങനെ ഇരിക്കും ഇമ്മേ എനിക്കന്നും കിട്ടീട്ടില്ലേനു ന്നൊക്കെ പറഞ്ഞിട്ട്- ഞ് ന്നിട്ട് ആ നല്ല മാർക്ക് ഉണ്ടകും അപ്പോ നമ്മൾ നമ്മ ക്ക് ലാസ്റ്റില് പേപ്പർ തരോല്ലോ ഇങ്ങനെ ഫസ്റ്റ് നല്ല മാർക്ക് കിട്ട്യോല്ക് ലാസ്റ്റ് പേപ്പർ തരുമ്പോ അപ്പൊ ഇവര് പറയും എന്താറയ എന്റെപ്പൊ എന്റെ ഫ്രണ്ട്സ് പറയും ചെലൊലൊക്കെഉണ്ടായിന്ന് വിടെ ന്നിട്ട് എവിടിം എത്തിയില്ല പറയും സത്യം പറഞ്ഞാൽ ഞാൻ എവിടിം എത്തിയില്ലട്ടോ ഇപ്പൊ പഠിക്കാത്ത പോലൊെക്കെയാണ് സത്യം പറഞാ എനിക്ക്തോന്നണത് എവിടെയെങ്കിലൊക്കെ എത്തിയത് അവർക്ക് സത്യം പറഞ്ഞ ഒരു ഡിറ്റർമിനേഷൻ ആഹ് ണ്ടായി ണ്ടാവും
എവിടെയ
ആ ഒരു ചോ ആഹ് അപ്പ ഞാന ഇങ്ങനെതൊക്കെ പറയും എന്താ പറയാ ഇപ്പ അങ്ങനത്തെ കാര്യങ്ങളക്കെ പറയും നമ്മള കുരുത്തക്കേടുകളൊക്കെങ്ങെ പറയുംപേ
ആ
നല്ല രസേരുന്നു അന്നത്തെ കാലം ഇപ്പൊ ആ കാലത്തേക്ക് പോവാനേ തോന്നുന്നുള്ളൂ സത്യം പറഞ്ഞ
സത്യം ഇതാഞാ പറഞ്ഞത് അങ്ങനെയുള്ള ആ ഒരു കാലഘട്ട അല്ല ഇപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും ഇവിടെ കുട്ടികള് ഒരു ഒഴിവുണ്ടായി ശനി ഞായർ ഒഴിവുണ്ടായിക്കോട്ടെ ഇവിടെ ഇരിക്കന്നല്ലാതെ ഫോണിൽ കളിച്ചിരിക്ക ന്നല്ലാതെ ഫ്രണ്ട്സും ഇല്ല ഒന്നും ഇല്ല
ആഹ് ആഹ് പിന്നെ പിന്നെ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട് എങ്ങനെ ഓൺലൈൻനായിട്ട് ഗെയിം കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് അവര് അതുങ്ങനെ ഓൺലൈനായിട്ട് ഗെയിം പുതിയ പുതിയ ഗെയിം ഡൗൺലോഡ് ആക്കുക എന്നിട്ട് അവര് അത് കളിക്കുക അതൊക്കെയാണ് ഓലെ എൻജോയ്മെന്റ്
ആഹ് ശരി
അങ്ങനെയല്ലാതെ ഒരു എൻജോയ്മെന്റ് ഇപ്പം ഇപ്പത്തെ കുട്ടികൾക്ക് ഇല്ല പ്പം ഞാനന്നെപ്പ ന്റെ മക്കള് ഉം
മക്കളെ ഇപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാ എല്ലാവർക്കും ഫോണ് മതി ഫോണ് ഫോൺ
അതെ അതെ
ഞാനപ്പൊ ഇങ്ങനെ വിചാരി ക്കും നമ്മളൊക്കെ കളിച്ചീനേ കളി ഞാൻ പറയാ ഇങ്ങോട്ട് വാ ഇവിടെടുത്തു ഓളെ ഫ്രണ്ട് ഇവിടെ അടുതുണ്ട് അയൽവാസി തന്നെയ രണ്ടാളും ഒരേ ക്ലാസ്സിലാ ഞാൻ അവളോട്‌ പറയും ഒന്ന് കളിക്കാനൊക്കെ പോ യിക്കൂടെ എന്നൊക്കെ പക്ഷെ വിടാൻണ്ടായില്ലട്ടോ അത വേറെ കാര്യം
ആ ഇപ്പൊ വിടലില്ല സത്യം പറഞ്ഞാല്
വീട്ടിലേക്കൊന്ന് പറഞ്ഞയ
ഉം
പ്പം ധൈര്യല്ല
ആഹ് ഇല്ല ആ കാലഘട്ടം മാറിക്കുണ് നല്ല വ്യത്യാസം ആയി ക്ക് ണ് ഉം
ആഹ് ഓലോഡ് പറയും ഇങ്ങോട്ട് വരാൻ പറയ് പറയും കാരണം നമ്മുക്ക് നമ്മളെ മക്കള് നമ്മളെ മുന്നിൽ കാ കണ്ടു നിക്കണതാണ് സമാധാനം ഏഹ് അതേപോലെന്നെല്ലോ ഓല്ക്കും ഉണ്ടാവുക ഓല് ആഹ ഓ കുട്ടികളെ കയ്യിൽഫോ ണാണ്
ഇപ്പൊ ഇപ്പം മഴയൊക്കെ ആയോണ്ട് കൊളത്തിലും വെള്ള ഇതൊക്കെങ്ങനെ വെള്ളം കൂടിട്ട് ഇണ്ടാവൊല്ലോ അപ്പൊ ഇവര് അത് ആഹ് അപ്പൊ ഇവര് കളിക്കാൻ പോട്ടേ പോട്ടേന്ന് ചോയ്ക്കും ഇന്റെ മോനാണ് ആൺ കുട്ടികൾക്കാണല്ലോ അങ്ങനെ ത്തൊക്കെ ഭയങ്കര ഇഷ്ടം എന്നിട്ട് പോട്ടേ പോട്ടെ എന്ന് ചോയ്ക്കും അപ്പൊ ഞാനെന്ത് ചെയ്യും ഞ്ഞാം വിടൂല ഇനിക്ക് പേടിയ കാരണം ഇവിടെ അങ്ങനെ ഒരു കുട്ടി അങ്ങനെ ആ കുട്ടികള് തമ്മിൽ ഒന്നും ഉണ്ടായി ട്ടല്ല ചെലപ്പോ വെറുതെ ഒന്ന് ഇങ്ങനെ നമ്മള് തമാശക്കൊന്നു ഉന്തി അങ്ങനെ കളി ക്കൊക്കെ ചെയ്യുവായിരിക്കും അപ്പം വീണ അങ്ങെനെക്കെ ആയിക്കഴിഞ്ഞാല് ഇവടങ്ങനെ പറയ്ണേ കേക്കാം ഒരു കുട്ടി അങ്ങനെ
ഇന്ന് ഇപ്പോ കണ്ടല്ലോ ഇന്ന്പ്പോ ഇണ്ടല്ലോ രണ്ട് കുട്ടികള് ഏം അരീക്കോട് എവിടെയെറ്റെ ഒരു കു ആഹ് പേപ്പറ്ല്ണ്ട് രണ്ട് കുട്ടികള് മുങ്ങി മരിച്ചൂന്ന് പറഞ്ഞുങ്ങാണ്ട് ന്യൂസിലുംണ്ട് ആഹ്
അതാണ് ഇപ്പയി ഒന്നാമത് ഈ വെള്ളം കാണാന് പോകുന്നവര് ഇണ്ടാകും കുട്ടികള് ഇപ്പൊ നമ്മള് ഒവ്ട്ക്കും വിടൂല്ല പിന്നെ വിശ്വസിക്കാൻ പറ്റ്ണ നമ്മളിപ്പോ സ്വ സ്വന്താണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ തന്നെ ഇപ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് ഈ ആൺകുട്ടി
ആഹ് അത് ശരിയാ കുട്ടികളെ ഉം ഇപ്പൊ കണ്ടില്ലേ ന്യൂസി ല് ഒരു പെണ്ണ് പത്തൊമ്പതു കാരി പ്രസവിച്ചൂന്ന് പറഞ്ഞിട്ട് അഹ് കണ്ടില്ലേ ആ കുട്ടിനെ വാങ്ങി ആ ഞാൻ പറയാ ഈ എങ്ങനെ ആ എങ്ങനെ ഇതൊക്കെ അറിയാതിരിക്ക്ണത് വീട്ടാര് ആഹ്
ക്കും ന്നാ ഇനിക്ക് തോന്നണെ
വെറുതെ പറയേന്നായിരിക്കും കാരണം എന്തെങ്കിലും സിംറ്റംസ് ഇല്ലാതെ ഇരിക്കോ? ആർക്കെങ്കിലും അറിയില്ലേ? അതും ആ കുട്ടിന്റെ വെയിറ്റ് പറഞ്ഞാ മൂന്ന് കിലോ
ആഹ് അപ്പം വയറും ഉണ്ടാവൂല്ലേ? എത്തും അല്ലെങ്കിലും ഒരു ചെറിയ വയറെ ങ്കിലും ഉണ്ടാവൂല്ലേ ഇനിയിപ്പോ ഉള്ളിലേക്ക് വയറുള്ളവരാണെങ്കിലും ആ അതും പൂ പൂർണ്ണ വളർച്ചെത്തിയാരല്ലേ ഇങ്ങനെ പ്രസവി ച്ചത്? ആ ഞന് ആഹ് ഞാൻ അത്ഭുതപ്പെട്ടു അതവല്ല ആ പെൺകുട്ടി തന്നെയാണ് അത് വലിച്ച് പൊട്ടിച്ച് പൊ പൊക്കിൾകൊടി വേർത്തി അത് ഇതാക്കണല്ലോ? ഞാൻ അത്ഭുതപ്പെട്ട് ആ പെൺകുട്ടിയുടെ ഒരു ധൈര്യം അങ്ങനെല്ല ഇല്ലെ? ആ നമുക്ക് എന്തേലും ഒരു പെയിൻ വരുമ്പോക്കെന്നെ നമുക്ക് പേടിയ
കാരണം ഇത്രയും മാസം കൊണ്ട് നട്ന്ന ധൈര്യം തന്നെയില്യ അപ്പൊ ധൈര്യല്ലേ? ഏഹ് ഞാൻ
അഹ് ശരിയാണ്
ഞന് അതാ പറയല് അയിന്റെ ധൈര്യം പറയുമ്പം ഞാൻ പറയും അയില് പറയാനൊന്നൂല്യ കാരണം
ഉം ഒളിപ്പിച്ച് ആ കൊണ്ടട്ന്നില്ലേ? അതെ ഇപ്പത്തെ കുട്ടികളെ വിശ്വസിക്കാൻ പറ്റൂല ഇങ്ങനെ ഇതല്ലേ ഇപ്പൊ എത്രേ ആൾക്കാര അങ്ങനെ പിന്നെ ഈ വയറ്റില് വയറ്റിലുണ്ടാവണ കാര്യം ഇപ്പൊരു ഇപ്പൊരു പുത്തിരിയെ അല്ലല്ലോ?
അല്ല
ഗർഭിണിയാവാന്ന് പറയ്ണത് അതെ അതെ നല്ലോണം ശ്രദ്ധിക്കണം അതെ
അതാണ് ഇന്ന പിന്നെന്താ ഇന്ന ഓക്കെന്ന
ഇന്ന ശരിട്ടോ?
ആഹ്